ഹലോ
കേൾക്ക്ണ്ടോ
ആഹ് ഇണ്ട് എന്തൊക്കെ വർത്താനം സുഖല്ലേ
ആഹ്
അവിടെന്താ മയണ്ടോ
ഇല്ല ഒന്നു മയന്നുല്ല അ അവിടെ എന്ത പാട് ഇല്ല ല്ല ല്ല
ഇന്ന് മയൊന്നില്ല ഇന്നും മയന്നില്ല
അതെ ഇന്ന് ഫുള്ള് വെയിലായിരുന്നു
ഏ വെയിലില്ല പക്ഷെ മയയില്ല
അങ്ങനെ ഹെ ഇവിടെ വെയിലുണ്ടായിന്നു
ഏഹ്
ഒരു ഏഴ് മണി വരെ മഴ പെയ്തിട്ട് പിന്നെ അങ്ങനണ്ട് വെയിലന്നായിരുന്നു
ഉച്ചക്കൊക്കെ ഭയങ്കര മൂടിക്കെട്ടിയിട്ടുണ്ടായിനു ഇപ്പൊ പെയ്ത് പെയ്തി ല്ലാന്നുള്ള തൊക്കെ
ആഹ് ശരി ഇന്നല കിട്ടീലേ
ഇന്നലെ അ ഇന്നലെ ചെറ്യാ മഴ ണ്ടായിരുന്നു മിന്നാന്ന് വൈകുന്നേരം വരെ വെയിലായിരുന്നു വൈകുന്നേരത്തിനേഷം നല്ല മഴയായിരുന്നു
ഇപ്പൊ വൈകുന്നേരം മഴ രാവിലെ വെയിൽ
ആഹ് അങ്ങനെ തന്നെ മതിയായിരുന്നു എന്നാ പിന്നെ രാവിലെ നമ്മുക്ക് നമ്മള എടുക്കേണ്ട പണികൾ കഴിയും ചെയ്യും രാത്രി സുഖായിട്ട് ഒറങ്ങും ചെയ്യാ
ഇന്നാലും പേടിയാണ് നല്ല മഴ പെയു താലും പേടിയാണ് രാത്രി
ത്ത പേടിയന്നേന് ആ അങ്ങനല്ല ഒരു നോർമലായി റ്റുള്ള മയ ഭയങ്കര മയല്ല പാകത്തിലുള്ളൊരു മയ ഉം പിന്നെ രാത്രിക്കക്കെന്താ സ്പെഷ്യലെന്താ ആഹ് ഇല്ല നമ്മള് കഴിച്ചില്ല
ആഹ്
ഉമ്മ ഉപ്പ ഓരൊക്കെ കഴിച്ചു നമ്മളാരും കഴിച്ചില്ല കഴിക്കണം അവിടെ എന്താ രാത്രിക്കെക്ക്
എവിടെ ചോറ്
ഏ എന്തൊ കറി എന്തുവാ ഉച്ചക്കെത്തെ തന്നെ
സാമ്പാർ ചിക്കന്
ഏയെ
നിക്കെ എന്ത് ഉണ്ടാക്കി
ഇവിടെ ഉച്ചക്ക് ഉരുളക്കിഴങ്ങിന്റെ കറിയും ചോറും തന്നെയാ രാത്രിക്കേക്ക്
ആഹ് ശരി മക്കക്കൊക്കെ പറ്റുമോ
ഉമ്മക്ക് ഷുഗർ ഉള്ളതാണ് അപ്പൊ ഉമ്മാക്ക് രാവിലെ ഇണ്ടാക്കിയ ചപ്പാത്തി ഇണ്ടായിന്നു അത് ചൂടാക്കിട്ട് കൊടുത്ത് ആത് മതിന്ന് പറഞ് ഇപ്പ ഗ്യാസ്- നെക്കെ പൈസ കൂടിയ കാരണം രാത്രി ഇനി സ്പെഷ്യൽ ഒന്നും വണ്ടാന്ന്ർന്നു ഉച്ചക്ക് എന്താണോ ഉള്ളത് അത് മതി പിന്നെ ഉമ്മക്ക് വേണെങ്കില്- ചപ്പാത്തി രണ്ടെണ്ണം പൊറത്തുന്ന് വാങ്ങാം ഇണ്ടാക്കണ്ടാന്ന് ഗ്യാസ്മ്മേലെ ഇണ്ടാക്കണ്ട പറഞ്ഞു ചെലരൊക്കെ തിടുക്കത്തിലൊക്കെ ആ വില കൂടിയത് മാ- ത്രല്ല ഒരു കൊല്ലത്തില് നാല് കുറ്റിവരെ എടുക്കാൻ പറ്റു അങ്ങനെ എന്തോ- ഒരു നെയമറക്കില്ലോ ആ അങ്ങനെന്തോന്ന് ഇറക്കി അത് കാരണം മറ്റേ ഗ്യാസിന് വെല കൂടിയതൊന്നും ഒരു വിഷയേല്ല ആഹ് ഗ്യാസ് തീർന്ന ഇപ്പം വേണം എന്ന് പറഞ്ഞാൽ ഇക്കാക്ക എവിടുന്ന് എങ്കിലും കൊണ്ടുത്തരും ഉമ്മാക്ക് വേണ്ടീട്ടാണെങ്കിൽ പ്രത്യേകിച്ച് കിട്ടാന് വഴയില്ലാന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റി-
അപ്പൊ ഇങ്ങക്ക് ഇങ്ങനെ ഒരു മാസൊക്കെ പോവുള്ളൂ ഒരു കുറ്റി-
എല്ലോം ഗ്യാസും മേലാ ഇണ്ടാക്കുന്നേന്നുണ്ടെ ഒരു മാസം തികച്ചു കിട്ടൂല
ആഹ്
ഓ എല്ലാം ഗ്യാസ്സുമ്മെ തന്നെ ചെയ്യുന്നെ ഇപ്പൊ ഗ്യാസിന് വെല കൂടിയപ്പ തന്നെ നമ്മള് ഗ്യാസിന്റെ മുകളിലുള്ള പണി കുറച്ച് അടു- പ്പ് വൃത്തിയാക്കി അടുപ്പില് തന്നെ ആക്കാൻ തൊടങ്ങി അതുകൊണ്ട് പിന്നെ ഒരു മാസൊക്കെ ഏ കൊറച്ച് മുമ്പ് വരെ ഗ്യാസ് കത്തിക്കല് അങ്ങ് നിർ- തീരും പാടെ ഇവിടെ എല്ലാരും- കല്യാണൊക്കെ കഴിഞ്ഞ് പോയി പിന്നെ ഇവിടെ ആരുല്ലാതായി പിന്നെ ആരു ഇല്ലാന്നാ- രണ്ട് അനിയത്തികളിൽ ഒരു സ്കൂൾ പഠിക്കുന്നതാണെ പിന്നെ ഉമ്മയും ഇപ്പയും ഒര് ആങ്ങളെ ആങ്ങളുടെ ഓളും മാത്രം അവിടെ ഉണ്ടാവുള്ളൂ
ആഹ്
അതെ ഇവര് നാലാളെല്ലേ ഉണ്ടാവുള്ളു കുട്ടികൾ സ്കൂളിലും പോയി കഴിഞ്ഞാൽ പിന്നെ അടുപ്പ് കത്തിക്കാനൊന്നും കഴിയില്ലല്ലോ അതിന് ആങ്ങൾക്ക്‌ ആണെങ്കി ചെറിയൊരു മോളുണ്ട് അതിനേയും കൊണ്ട്- അടുപ്പിന്റെ അടുത്തൊന്നും പോക്ക്‌ ഒന്നും നടക്കൂല അപ്പ പിന്നെ ഗ്യാസ്സുമ്മെ തന്നെ ആക്കല് എല്ലാം ഗ്യാസുമ്മേല് പിന്നെ മഴ പെയ്തി- അടുപ്പ് എത്തിക്കുന്ന വെറക് പോരാ എന്ന് പറയും ആവി അത് പൊറത്തേക്ക് വേറെ തന്നെ ഉണ്ടാക്കിയത് അപ്പൊ മഴ പെയ്തിട്ട് ചോർന്നൊക്കെ കെടന്നിട്ട് ലാസ്റ്റ് അത് ഉപയോഗിക്കാതെ ആയിപ്പോയിരുന്നു അങ്ങനെ മഴ പെയ്ത് ചോന്ന് വൃത്തികേടായി
മ്
അങ്ങനെ പിന്നെ ഗ്യാസിന് വെലയൊക്കെ കൂടി പിന്നെ മഴ ഇല്ലാത്തരം നമ്മള് കത്തിക്കും ഇപ്പൊ മഴ തന്നെ ആയേരം ഫുള്ള് വൃത്തികേടായി അങ്ങനെ ഇപ്പ ഇവിടെ ഇന്നാള് ഒരു ദെവ - വീട്ടില് വിരുന്നുകാരുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇമ്മന്റെ വീട്ടിന്ന് കല്യാണം കഴിഞ്ഞാള് ഒരാൾ ഒരു കപ്പിൾസും പിന്നെ പതിഞ്ചാൾക്കാരൊക്കെ കൂടിട്ട് വന്നിരുന്നു
അത് ശരി ആ ആ
പിന്നെ ഗ്യാസ് മുതലാവില്ലല്ലോ അങ്ങനെ പിന്നെ മഴയാണ് ഭയങ്കര മഴയാണ് അപ്പോ അപ്പൊ തന്നെ രാത്രിക്ക് രാത്രി ദാർപ്പായി വാങ്ങിക്കൊണ്ടോന്ന് സീറ്റിന്റെ മോള്ള് ഇട്ട് ചോർച്ചൊക്കെ നിർത്തി പിറ്റേന്ന് രാവിലേ അടുക്കളൊക്കെ വൃത്തിയാക്കി തന്ന് കഴുകി വൃത്തിയാക്കി തന്നു അങ്ങനെ പിന്നെ അടുപ്പന്നെ കത്തിക്കല് തുടങ്ങി ഞാനിപ്പ അടുപ്പന്നെ കത്തിക്കല് തുടങ്ങി
അത് കത്തിച്ച് കഴിഞ്ഞാ പിന്നെ സൂപ്പറാണ് നമ്മക്ക് അയിമ തന്നെ
വല്ല്യ ബുദ്ധിമുട്ടില്ല അങ്ങനെ ആ അതെ അതെ കത്തിച്ച് കഴിഞ്ഞാ പിന്നെ അടുപ്പന്നെയാ സുഖോ ഒരു ഇ ഇ ഇൻട്രസ്റ്റ് വേണം അടുപ്പുമ്മല് പണിയെടുക്കാൻ ഗ്യാസിനെങ്കായി രസാണത് എനിക്കിഷ്ട കത്തി കിട്ടയ പിന്നെ അടുപ്പന്നെ ഇഷ്ടം അ അതെ അതെ അതെ
ഒക്കെ നമക്ക് ഒ കൊപ്പായി കിട്ടിയാല് എളുപ്പണ്ട് എനിക്കും അതെ ഞങ്ങൾ ഇവിടെ അങ്ങൻതന്നെ
ഭക്ഷണത്തിന് ഒരു ടേസ്റ്റാണ് പക്ഷെ ആ ഉണ്ടാക്കുന്ന ഏരിയും വൃ വൃത്തിണ്ടാവണം സാധനങ്ങളൊക്കെണ്ടാവണം എന്നാലാ ഇൻട്രസ്റ്റ് അതിന് പറ്റിയ പാത്രങ്ങളൊക്കെ നല്ല വൃ വൃത്തിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കില് അടുക്കിനേക്കായും ബെ സ്റ്റ് വേറൊന്നുല്ല
അതെ
ആഹ് അവിടെങ്ങനെ ഗ്യാസോ അല്ലെങ്കിൽ അടുപ്പോ
ഇവിടെ രണ്ടും ഉണ്ട് ഏ അധികം അടുപ്പിലന്നെ
ഏ കത്തിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആഹ് അത
ഇല്ല ഇപ്പം മഴക്കങ്ങന അടിച്ച് പിടിച്ചിട്ടേ
ആഹ് അതെ
ചോറും കറിയൊക്കെ അടുപ്പത്ത്‌ ഇണ്ടാക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ചായക്കെ കാച്ചാനൊക്കെ ഗ്യാസ്മ്മേ അങ്ങനൊക്കെ
പിന്നെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കൊ
ചെറുതായിട്ടൊക്കെ എപ്പളെങ്കിലൊക്കെ
എന്ത ഉണ്ടാക്കാറ്
എപ്പളേങ്ങങ്കിലും ഒക്കെ നെയ്ചോറോ ബരിയാണിയോ
മന്തി ഫ്രൈഡ്റെയ്‌സ് ഒക്കേ ഉണ്ടാകോ
ആ ഫ്രൈഡേസ് ഞാനിതുവരെ ഉണ്ടാക്കിട്ട്ല്ലാ മന്തിണ്ടാക്കീക്ക്ണ്
നിങ്ങൾ എങ്ങനെണ്ടാക്കി മന്തിങ്ങളെങ്ങനെ കു കുക്കറിൽ ഇണ്ടാക്കെയ്യ
അല്ലല്ലാ മ്മാ നാനു മന്തീപിന്നെ ച പിന്നെ പാത്രത്തില്
എങ്ങനെ വെക്കല് നിങ്ങള്
ചെയ ഞങ്ങൾ
ഏ മന്തി ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ല
ഏ ത് യൂട്യൂബിലോകികാണ്ട്ണ്ടാക്ക് ണാണ്
ഏയ് ഇങ്ങനെ അ
ആ യ്
സ്നാക്സൊക്കെ ണ്ടാക്കോ? അതല്ലെ പ്പൊ ന്തിനും യൂട്യൂബ് ണ്ടല്ലോ
അതെഹ്
ഞാം
എപ്പളേങ്കിലൊക്കെ
ഏയ് ഏ ചായന്റ ടി എന്താ ണ്ടാക്കങ്ങള്
ഞങ്ങൾ പയമ്പൊരി ണ്ടാക്കും പിന്നെ സമൂസ ണ്ടാക്കും
ഏഹ് സമൂസങ്ങള് ഷീറ്റ് വാങ്ങി ണ്ടാക്കുന്നോ അല്ലങ്കി ങ്ങളന്നെ പരത്തി ണ്ടാക്കു?
ഞാനന്നെ പരത്തിണ്ടാക്കും
ഉം
അയ്ൻ്റെ അച്ച്ണ്ടല്ലോ ഇപ്പ കിട്ടാന്
ആഹ് അച്ച് ലെആഹ് മറ്റേ ഏത് കൊറെ സമൂസ ഉണ്ടാക്കന്ന അച്ചാ
അല്ല അഹ് ഒന്ന് അങ്ങനെ ഒന്നിച്ചുള്ളല്ല ഒന്ന് ഒന്ന് ഓരോന്ന് പറ്റന്ന് മാത്രെ യ്കാണ്ട്ള്ള
കൊറേള്ളഹ്ണ്ട് അത് ന്ന ശെരിയല്ലാ ന്നൊക്കെ ആൾക്കാരിങ്ങനെ പറീണ് ണ്ട് എന്താണ്
ഇണ്ട് അതാ ഞാൻ ചോയ്ച്ച അതാണോന്ന് ഞമ്മള ഉണ്ടാക്കീക്ക് നല്ല ടേയ് സ്റ്റാ കുഞ്ഞി സമൂസായ് നല്ല ടേസ്റ്റാ ണ് കുഞ് കുഞ്ഞ് സമ്മൂസാളെല്ലെഅയില് ണ്ടാവാ അതെത്രെണ്ണാ ഒന്നില് പതിനാറണ്ണോ പതിന ഞ്ചണ്ണങ്ങാ ണ്ട് നല്ല അത് ന്റെ ഏ ആങ്ങൾൻറോള് വാങ്ങിതങ്ങാനാ ഏടുന്നാ മീശോന്നാണോ അല്ലേ വേറെ ന്നാണോന്നറിയില്ല നല്ല നമ്മള് നോമ്പിനൊക്കെ അതന്നെ ഉപയോച്ച് നല്ല സുഖായമിലേക്ക് പരത്തീട്ട് അയിമലട്ട് ച്ചൊട് ത്തയിഞ്ഞാല് ഒറ്റടിക്ക് കുറേ ണ്ടാക്കും ചെയ്യാ കാണാനും നല്ലൊരു വൃത്തിയാണ് ആ വേം പണിയും കഴിയും ഒരു രണ്ട് ട്രിപ്പ് വെച്ചാല് തൂപ്പറായി കാരണം ഒന്നില് പതിനഞ്ച് പതിനാറെണ്ണം ഉണ്ടാവാണെങ്കില് നല്ലതാണല്ലോ നല്ല അടിപൊളി നല്ല ടേസ്റ്റു ആണ് കുഞ്ഞി ആയതുകൊണ്ട് വല്യ തല്ലാതെ ചെറിയ കുഞ്ഞു കുഞ് ആയതോണ്ട് നല്ല ടേസ്റ്റ് റ്റാണത് എ ഞങ്ങക്കൊക്കെ ഭയങ്കര ഇഷ്ടായി ആഹ്
ഞാൻ കൊറെയിക് ണ് വാങ്ങാനിങ്ങനെ ഉദ്ദേശിക്ക് -
ഉം ഏ അങ്ങനെഹ് ഇപ്പൊല്ലത്തിനും അച്ചാണല്ലോ കട്ട്ലൈറ്റ് ണ്ടാക്കാന ച്ചറങ്ങീക്കീ
ആഹ് എങ്ങനെ ണ്ട്ന്നൊക്ക റിയാലോ
ആ അതെ യതെ ഞമ്മള് യൂസ് ചെയ്തു നോക്കി നല്ല അടിപൊളി ൻക്ക് നല്ല ഷ്ടപ്പെട്ട് സമൂസ കാണാനും തിന്നാനു ക്കെ രുചിയാണ
അതേപോലെ തന്നെ കട്ലേറ്റിന്റെ ഒക്കെ വരുന്ന്ണ്ടല്ലോ
ആ ഇണ്ട് കട്ലൈററ് പിന്നോണ്ട് കുറേ അച്ചുള്ളത് അയിലേക്ക് വെച്ചിട്ട് പ്രസ്സി യ്ത് കൊടുക്കുന്നൊക്കേ
കളാണ്ട്
ഉം
ഒക്കെ കണ്ടീന്നു ഇങ്ങനെ യൂട്യൂബില് ഇങ്ങനെ ഓരോത്തര് ഇങ്ങനെ ഉണ്ടാക്കും ക്ക്ണ കാണാ
ആഹ് അതെ യൂട്യൂബില് കാണാം
അങ്ങനൊക്കെ എന്താ വെള്ളക്കെ ആയതിട്ട് മഴ പെയ്തിട്ട്-
ഏയെ
വെള്ളൊക്കെ ആയോ
ആഹ് ഇവിടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല ആ ഇവിടെ വെള്ളക്കെ- കുള ഉണ്ടാവുമ്പെ എത്ര വെയിൽ വേനലാണെങ്കിലും വെള്ളത്തിന് ബുദ്ധിമുട്ടു ഉണ്ടായിട്ടില്ല അവിടെ എങ്ങനെയാ-
ആ ഇവിടെ അവസാനകുമ്പോൾ ഒന്നിങ്ങനെ കൊമ്മിയവും അപ്പോൾ കോയൽ കെണറ് -
ആഹാ ആഹാ ആഹാ
അഡ്ജസ്റ്റ് ചെയ്യും
ഏ
അപ്പോ രണ്ട് കെണറുണ്ട് അപ്പോ കൊഴപ്പവില്ല
ആഹാ നമ്മക്ക് നമ്മളെ മുറ്റത്ത് തന്നെ കെണറുണ്ട് അത് വെള്ള മോട്ടറൊന്നും ഇല്ലാത്ത കെണറാണെ അത് മോട്ടറൊന്നുമല്ല അത് വെള്ളം കുടിക്കാന് അങ്ങനെയൊക്കെ ഉപയോഗിക്ക്ന്ന് പിന്നെ വേറൊരു കെണറ് താഴത്ത് വേറെ കൊറച്ച് താഴത്തെക്ക്‌ ഉണ്ട് അത് മോട്ടർടി- ഇന്ന്
ആഹ് ശരി
ഈ രണ്ട് കെണറും ഒരിക്കലുംവറ്റലില്ല നമുക്ക്
ആഹ്
ആഹ് അതൊണ്ട് അങ്ങനെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടൊന്നും ഞമ്മക്ക്‌ ഇല്ല
ചെടികളൊക്കെ ഉണ്ടോ
ഹലോ
ചെടികളൊക്കെയുണ്ടോ
ചെടികളെന്ന് പറയാനില്ല കാര്യായിട്ടൊന്നുല്ല ഞാനും ഉണ്ടാക്കല ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ നിർത്തി കല്യാണം കഴിഞ്ഞേൻ്റെ ശേഷം
അത് ശരി പിന്നെ ഇപ്പൊ അത് നോക്കാൻ നേരവില്ല അല്ലേ
ആഹ് പിന്നെ ഒന്നാ യ്മേല ഒന്നും നോക്കൽ ഇല്ല.
ആഹ്
എന്തേ
വേറെ എന്തല്ലാം വിശേഷം?
വേറെ ഇങ്ങൾക്ക് ചെടികളൊക്കെ ഉണ്ടോ?
ഇല്ല ഇവിടെ ചെറുതായിട്ടൊക്കെ.
എന്താ ഉള്ളെ
ഇവിടെ ഉമ്മ പയറ് കുത്തിട്ടേക്കണ് മൊളകുണ്ട്. പിന്നെ തക്കാളി ഉണ്ടാവും അങ്ങനെ.
എന്നാ ഞാൻ വിളിക്കാ ട്ടോ വേറെ കോള് വരുന്നുണ്ട് ആഹ് ശരി.